ഹലോ
കേൾക്കണില്ലേ
ആ കേൾക്ക്ണ്ട്
ആ എന്തൊക്കെയ വർത്താനൊക്കെ
എന്താ അങ്ങനെ പോണു കൊഴപ്പൊന്നില്ല്യ എ വിശേഷങ്ങള്
സുഖായിട്ട് പോണു
ഉം
പിന്നെ എന്താ ചെയ്ണ് എങ്ങനെ
ബോറൊക്കെ തിന്നാ വിച്ച
ആ ചോറ് കഴിച്ചു
ആ
എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്
ഇവിടെ എന്താ അങ്ങനെ പോണ് സുഖായിട്ട് പോണണ്ട് നിക്ക് മൂന്ന് മക്കളാണ്
ആ
എ പഠിക്ക രണ്ടാമത്തെ ആള് എട്ടാം ക്ലാസ്സില് ചെറിയ ആള് ഒന്നാം ക്ലാസ്സില്
ഏ അത് ശെരിപ്പോലൊക്കെ സ്കൂൾക്ക് പോയ ടൈം ആയിരിക്കൂലേ
ആ ഓനൊക്കെ പോയിട്ട് ചെറിയള് പോയിട്ടില്ല ഓനിക്ക് പനിക്കാണ് മറ്റൊരൊക്കെ പോയികുണു
ഏ അത് ശരി
ഇന്നെന്തേര്ന്നു സ്പെഷ്യലൊക്കെ
സ്പെഷല ന്ത ഉച്ചക്കോ
ഏ
ഉച്ചക്കോ
ആ ഉച്ചക്ക്
ഉച്ചക്ക്പ്പ എന്ത്യുന്നു ആ മീനോണ്ട് കറിയുണ്ട് പിന്നെ പിന്നെപ്പ ന്താ പപ്പടം തൈര് ചോറ് പിന്നെ വേറെന്തോ ഒരു കറിണ്ട്
ഉ ആണ ഇണ്ട അവിടെ
മയേ
ആ
മയണ്ട് മയ ഇന്ന ഇന്നലൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടണണ്ട്
ഉ ഇവിടെ ന ഇവിടെ നല്ല മഴാണ് ഇപ്പോ
ഏ നല്ല മഴൊന്നുമല്ല എന്നാലും ഉണ്ട് ഇവിടെ
ഉ
ട്ടണ
അ എന്താ വിശേഷങ്ങളൊക്കെ
എങ്ങനെ
എ വിശേഷങ്ങളൊക്കെ വക്ക ആർക്കും കൊഴപ്പൊന്നുമല്ലല്ലോ
ഇല്ല സുഖായിട്ട് പോണു
ഉം പക്ക എല്ലായിടത്തും കൂടെ പനിയും കേടും ഒക്കെല്ലേ ഉ
മഴക്കാലം കൂടി അതുകൊണ്ട് എന്തേങ്കിലും ചെറുതായിട്ട് കിട്ടിയത് ജലദോഷം പനി
ആ അതെ ഉം പിന്നെ ഈ മക്കളൊക്കെ പോയോ സ്കൂൾ പോയോ
ഉ ന്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുല്ല ഞൻ സ്റ്റുഡന്റ ഞാൻ പഠിക്കാണ്
അതെ ആ ശരി എന്താ എന്താ പഠിക്കണ ഹലോ ഹലോ ഹലോ ഓ ഹലോ? ഹലോ? ഹലോ കേൾക്കുണ്ടോ?
എന്താപ്പോ
ഹലോ?
കേൾക്കണില്ല.
ആഹ പ്പൊ കേക്കണ്ട് ഇതുവരെ കേട്ടിരുന്നില്ല.
ഏ അത് ശരി ഞാനയ് പ്ലസ് ടു കഴിഞ്ഞു. ഇനി ഡിഗ്രിക്ക് വണ്ടിണ്ടേ നിക്കുകണ് അ പറയാ അയി ന്റെ അലോട്ട്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ.
ആഹ ശരി ആഹ കൊ എടുത്തിരുന്നേ
പ്ലസ് ടു കോമഴസ്.
ഉ
പിന്നെ എന്തൊക്കെ അനിയനും അനിയന്മാരോ അനിയത്തികളോ ഏട്ടത്തിളോ? ളോ ആരെങ്കിലും ഉണ്ടോ?
ഒരു കാക്കുണ്ട്. മൂന്ന് അനിയന്മാരുണ്ട്.
ഉം അനിയന്മാരൊക്കെ സ്കൂൾ പോയിട്ടുണ്ടാവലേ?
ആഹ അവരൊക്കെ സ്കൂളിൽ പോയി. പിന്നെ ഒന്ന് ചെറുതാണ്. ഓനെ അങ്കണവാടിേക്ക് പോകാനാണ് പ്രായം. പക്ഷെ ചില ദിവസം നല്ല മടിയാ പോവൂല.
ആഹ അ ശരി മഴക്കാല ആയാൽ ഏറി മടിയായിരിക്കും.
ആഹ മഴക്കാല ആകുമ്പോ തീരിയും പോകൂല.
ഉ അംഗൻവാടിൊക്കെ അടുത്താണോ?
അംഗൻവാടി നോക്കിയാ കാണും ഞങ്ങളെ തൊടുലന്നെ.
ആഹ ശരി ആ അപ്പൊ പിന്നെ എളുപ്പാണല്ലോ പിന്നെ എന്താ.
എളുപ്പാണ് പോകൂല മടിയാണ്.
ശരി ഉം
നിങ്ങൾക്കൊക്കെ ദൂരണ്ടോ?
ഞങ്ങക്ക് ഇവിന്ന് കുറച്ചു പോകണം അത്ര ദൂരൊന്നുമില്ല.
അത് ശെരി.
ചെറിയ ആൾ പോയിരുന്നു. അപ്പൊ പിന്നെ ഒന്നാം ക്ലാസ് എൽകെജി യുകെജി ഒക്കെ കഴിഞ്ഞ്. പിന്നെ എന്താ നീ നാലുമണിക്ക് എന്തെങ്കിലൊക്കെ കടി ഉണ്ടോ ചായക്ക്.
ഉണ്ടാക്കാൻ ഒക്കെ ഫ്രീയാണെങ്കിൽ. ഞാൻ വെറു തൊക്കെ ഫോൺ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കും. അല്ലെങ്കി മടിയാ.
ആഹ ഉം
അവിടെ അങ്ങനെ ഇങ്ങള് ഡെയിലി അങ്ങനെ ഉണ്ടാകുകോ ഒലാക്കേ സ്കൂൾ വിട്ടു വരുമ്പോൾ അതിനൊക്കെ?
ആഹ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും. എണ്ണക്കടിന്നല്ല എന്തെങ്കിലൊക്കെ ആയിട്ട് വല്ല അവിൽ നനച്ചതോ അല്ലെങ്കില് അരമണി അരി വെർത്തിട്ടൊക്കെല്ലേ? എന്താ പൊടിച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എണ്ണക്കാടി ഉണ്ടാക്കും. എന്തെങ്കിലുമൊക്കെ കടിവണം. ചായക്ക്. പിന്നെ പ്രത്യേകിച്ച് മഴക്കാലകുമ്പോൾ എറിം
ആഹ ആഹ അത് ശരി.
പിന്നെചാക്കിം, മാങ്ങയും കഴിഞ്ഞോ?
എങ്ങനെ?
ചക്കി മാങ്ങിയൊക്കെ കഴിഞ്ഞോ
ഓ ഞങ്ങക്ക് അല്ലെങ്കിലിൽ അങ്ങന ഒന്നു മില്ല ചക്കിം മാങ്ങ യൊന്നുല്ല
ആ എന്നാ ശരി അടുത്ത് അടുത്ത്ന്നൊന്നും കിട്ടൂല്ലേ
ആഹൾഅങ്ങനൊക്കെ തരും
ഉം ഉം
തൊടു തൊടുക്കെന്നെയൊള്ളു അയിലത്തുല്ല
അത് ശരിപിന്നെ - കൂട്ടാനൊക്കെ ഇണ്ടാക്കൂലേ
ആര്
ഇമ്മ
ആ
പെരുന്നാളൊക്കെ എങ്ങനേ ഷാറാ ആ വീട്ടി പോയിന്നു ഞാൻ പെരുന്നാ പോയതാണ് പിന്നെ പോയിട്ടില്ലാ പോ മുഹറമ്പത്തിന്റെ ലീവ് കിട്ടിയപ്പോ പോകണംന്നക്കെ വിചാരിച്ചാരുന്നു പക്ഷേ അന്ന് പോകാൻ പറ്റിയില്ല മക്കൾക്ക് സുഖല്ലാത്തോണ്ട് പോയില്ല
അത് ശരി
പെരുന്നാ
ഞമ്മള് നമ്മള് വീട്ടിക്ക് പോയി അങ്ങനേ അങ്ങനെയക്കെ പറ്റുവോ
ആ മുഹറമ്പത്തിന് പോകാ പിന്നെ അന്ന് മദ്രസൽ സ്കൂളൊക്കെ ഒരു ലീവ് കിട്ടിയല്ലോ വെള്ളിയാഴ്ച മദ്രസാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ലീവ് ആരുന്നു ആ ശനിയാഴ്ച സ്കൂൾ ഉണ്ടായിരുന്നൂ ഉച്ച വെരെള്ളു ഉണ്ടായിട്ട് അതോണ്ട് പിന്നേ വ് ടെത്തന്നെയാരുന്നു പക്ഷെ പോയിലാ ഓള് സുഖല്ലാത്ത ഒരാൾക്കുള്ള് ഉണ്ടായിന്നു മറ്റേയൾക്ക് രണ്ടാൾക്കും ഉണ്ടായിട്ടില്ല അവൻ പോയതൂല്ല
വേറെ എന്തൊക്കേ ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാക്ക്
ആ ഡ്രസ്സൊക്കെ എടുത്തീനു
ഉം ഫുഡൊക്കെ ഇണ്ടാക്കീ
എന്ത്‌ കയിച്ചാ ഞമ്മള് കാറ്ററിംഗ് ആണ് അപ്പൊ ഇപ്പാക്ക് ഇവിടെ വീട്ട്ന്ന് ഫുഡ് ഓർഡർ ഒക്കെ ഒണ്ടാവും വെച്ചൊടുക്കാനേ അപ്പോ ഇവിടന്ന് വെച്ച് കൊടുക്കാൻ എന്താ മന്തി മന്തീ ബിരിയാണി ഒക്കെ ഓർഡർണ്ടായിനു അപ്പോ രണ്ടുക്കു ഞാ നമ്മക്കുള്ള എക്സ്ട്രാ
ഉം ഉം ആ
അപ്പോ അയിന്നന്നെ ഫുഡൊക്കെ എടുക്കും അല്ല സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങക്ക് അങ്ങനെ ഇണ്ടാക്കുന്നില്ല
ആ അയ്ശരി ഇത് പെരുന്നാക്ക് ഡ്രസ്സ് എടുത്തേ ഞാനിവിടേ പിന്നെ ബിരിയാണി വെച്ചു പി ന്നെ അന്നന്നേ എന്റെ വീട്ട്ക്ക് പോയി വൈകുന്നേരം പിന്നേ പിറ്റേ ദിവസം അവടെ വീട്ടില് മന്തിണ്ടാക്കീ. ല്യ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തത് എന്ത്യേ ചുരിദാറോ പെരുന്നാക്ക് ഡ്രസ്സ് ഉം
അത് ഉമ്മ സർപ്രൈസ് ആയിട്ട് എടുത്തന്നേനി എനിക്ക് പ്ലസ് ടൂ കയിന് മാർ ഏ എന്റെ റിസൾട്ടിന് മാർക്ക് ഉണ്ടായപ്പോ അങ്ങനെ എടുത്തന്നേനി
ആ അത് ശരി
ലോങ്ങില് ഫുൾ ലെങ്ത് ഉള്ള ടോപ്പാ
എങ്ങനെ
ഫുള്ള് ലെങ്ത്തുള്ളോരു ടോപ്പണാത്
ആ ആ അത്ശെരി ആ ഇവിടേ മോൾക്കും അയന്നെ എടുത്തത്
ഏ....
ലെങ്താ ആ മറ്റേ ഉള്ളില് ഇന്നറ് വരുന്നേ അത്
അതെന്നെ എനിക്കും
ആ ഉം ശരി പിന്നേ എങ്ങനേ പ്ലസ് ടൂ നല്ല മാർക്കൊക്കെ ഒണ്ടായിരുന്നോ
എ പ്ലെസും ഒരെയും
ആ ആ ശരി അപ്പൊ കൊഴപ്പല്ല
ഉം
ഇനി എന്താ ഡിഗ്രി പഠിക്കാന്ലേ
ആ ഡിഗ്രി എട്ക്കണം അതു കഴിഞ്ഞിട്ട് വേണം എന്തേലും കോഴ്സ്സൊക്കെ നോക്കാൻ
ആ ഡിഗ്രി ഇപ്പോ നാലു വർഷല്ലേ
നാലു വർഷണ്ട് പക്ഷെ നാലും പോവണന്നൊന്നുല്ല മൂന്ന്പോയാലും മതി
പോലെ ആ ആ അയ് ശരി
ഉം
ഇങ്ങനെ എന്താ സ്കൂളൊക്കെ അവിടെ അടുത്താരുന്നോ പ്ലസ്റ്റു പഠിച്ചിരുന്നേ
താണ് ഈ കോ
ആ മൂപ്പര്
ഇന്നൊക്കെ വരെ സ്കൂള്
നമ്മക്ക് ഇവിടെ ആ ഒന്നര കിലോമീറ്റർ അത്രേള്ളൂ നടന്നിട്ട് തന്നെയാണ് അവര് പോവല് രണ്ടാളും ഒരാള് വണ്ടിക്ക് പോവും ചെറിയ സ്കൂളും ഹൈസ്കൂളൊക്കെ അടുത്തടു തന്നെ